ആ
കേൾക്കാൻ പറ്റണോ?
ആ ഭർത്താവ് വന്നാ തെരക്കിലായ? കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കണില്ലേ? നിങ്ങക്ക് കേക്കണില്ലേ?
ആ വന്നാ ആള് വന്നാ?
ആ കേക്കിണ്ട്. ആള് വന്നാ?
ഇല്ല. അതെ ച്ചിരി വെറക, ഈ, അല്ല, ഈ പ, ണിക്ക് വെറക്, വേണോ ഞങ്ങക്ക് ഈ കാറ്ററിങ്ങിന്റെ പണിയാലോ. അപ്പൊ വെറക് വാങ്ങാനായിട്ട് പോയേക്കുവ. ഇപ്പം ഗ്യാസിന്റെ ക്ഷാമം കാരണം കൂ
ആ വെറകിനും ഇപ്പൊ നല്ല വെലന്നെല്ലേ. വെലക്ക് കിട്ടാണ്ടോ ഒണങ്ങിയത് ഈ സമയത്ത്.
ആ ഒണങ്ങിയ വെറകിന് നല്ല വെലയാവും. ഈ സമയത്ത് മഴക്കാ
ഉം ഇനി ഗ്യാസും ഇങ്ങനെയായ
നിങ്ങൾ ആ ഗ്യാസും, ഈ മണ്ണെണ്ണ അങ്ങനത്തൊന്നും, അതും പിന്നെ അധികം ഇല്ല്യല്ലോ അല്ലെ. കിട്ടാല്ല്യല്ലോ അല്ലേ.
കിട്ടാനുംല്ല വെറക്.
ഉം നിങ്ങളെങ്ങണേലും പൊറത്തൊക്കെ പോവാറുണ്ടാ. ഏ
ബോറുണ്ടാമ്മാ.
ആ
ഉം ഉം ഞങ്ങള് പൊറത്ത് ഈ പിള്ളേർക്ക് അവധിയൊക്കെ ഉള്ളപ്പ ആ ഈ കഴിഞ്ഞ അവധിക്ക് പോയാരുന്നു തിരുവന്തപുരം. അതായത് ഞങ്ങട കുടുംബം മൊത്തം, ഉം ഇക്കാടെ കുടുംബം എല്ലാരും വലിയ വണ്ടി
മറ്റേ സൂല് പോയാ അയ് അവിടെ ഇതിണ്ടല്ലോ കാഴ്ചബംഗ്ല വലുത് ആ ഞാൻ പോയിട്ടില്ല പറയണത് കേട്ടിട്ട്ണ്ട് മൃഗശാ ശാല വല്യ മൃഗശാലണ്ട്ന്ന് പോയിട്ടില്ല നമ്മളിങ്ങനെ ഉം അവിടൊക്കെ പോയില്ലേ. ഞാന ആ ആ ഭാഗത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. നമ്മള് ഈ ഭാഗം ഞങ്ങള് വയനാട് ട് മൂന്നാറ് അതൊക്കെയാണ് ഞങ്ങള്
വയനാടും ഞങ്ങൾ പോയാർന്നു രണ്ട് ആ മറ്റേ ഈ കൊറോണ വന്ന് തൊറന്നൊട എന്നാ വന്നെ
ആ ആ സമയത്തന്നെ ഞങ്ങളും പോയിട്ടുണ്ട് കൊറോ ഒന്ന് ഒക്കെ നോ തൊറ ആ ആ പക്ഷെ ഞങ്ങളിങ്ങനെ വല്ലാതും തോ തൊറന്ന് തൊറന്ന് വന്നിട്ട് കൊറച്ച് ക കഴിഞ്ഞിട്ട അപ്പൊ ഞങ്ങള് അരുണമല പറഞ്ഞിട്ടൊരു അതിണ്ട് അത് അങ്ങടാ പോയത് അവിടെ നമ്മള് ഏ വന്ന് അവിടെ നമുക്ക് ടെന്റ് ടെന്റിലാണ് നമുക്ക് അരുണമലടെ ഒരു ഇതൊക്കേണ് അപ്പൊ അവിടെ അവര് നമുക്ക് റിസോർട്ട് വേണങ്കി അങ്ങനെ എടുക്കാം ടെന്റ് ഞങ്ങള് റി സോട്ടിനാണ് പോയത് പക്ഷേ ഞങ്ങക്ക് ടെന്റാണ് കിട്ടിയത് ആദ്യം കണ്ടപ്പയെ കാടിന്റെ നടു ക്കൊക്കേണേ അപ്പൊ കണ്ടപ്പോ ഞങ്ങക്ക് പേടിയായി തിരിച്ചുവരാനൊക്കെ നിന്നു. പക്ഷെ വേറെയും കൊറ വേറെ ആൾ വേറെ ഇതുപോലെ കപ്പിൾസ് ഉണ്ട്ന്ന് കണ്ടപ്പോ പിന്നെ. ഞങ്ങള് നിന്നു പക്ഷെ നല്ലൊരു അനുഭവേരുന്നു കാരണം കാടാണെന്ന് വിചാരിച് പേ ടിക്കാനൊന്നുല്ല ഈ ഏലത്തോട്ടം ഏലം ആ ഭാഗത്തൊക്കെ അങ്ങനത്തെ ആ ഏലത്തോട്ടം. ക്കെള്ള അങ്ങനത്തെ ഒരു കാടാണ് അതിന്റെടുത്തന്നെ ഒരു വെള്ളം ഒഴ്ക വെള്ളച്ചാട്ടം പോലൊരു. ചെറിയ ഇതായിട്ട്ണ്ട് നമുക്ക നമ്മള അങ്ങടക്കെ കൊണ്ടോവവര് നലെ. രസണ്ടായിരുന്നു രാത്രി പിന്നെ ഒരുപാട് ആണ് ആൺകുട്ട്യോള്. അധികം പ്രായല്യാതോര്ണ്ട് അവര്ണ്ടാവും ഇഷ്ടം പോലെ. അപ്പൊ പിന്നമുക്ക് പേടിക്കാല്ല എന്തിനും ഏതിനും അവര്ണ്ടാവും രാത്രിയൊക്കെ ഫുള്ളവര് തീ കൂട്ടിയിട്ട് പാട്ടുപാടലും നേരം വെളക്കോളം അവര് പാട്ടുപാടന്നെ. ഒറങ്ങൂല്ലവര് അപ്പൊ നമുക്ക് ആദ്യം ചെന്നപ്പോഴേ മൂ ത്താളല് അന്ന് മൂത്താളൊള്ളേ അപ്പൊ പേടിയായി കാരണം ചെറിയ കു അവനന്ന്. ഇത്ര രണ്ടവയസ് ആയിട്ടൊള്ളൂ ചെറിയ കുട്ടിയല്ലേ നമ്മ. ക്കെന്തേലും സംഭവിക്കും കുട്ടീനായിട്ട് പോയിട്ട് അപ്പൊ പിന്നെ പോരാത്തെന് വയനാട് നല്ല അട്ടയ്ണ്ടാവും. അപ്പൊ അട്ട കാടിന്റെ ഉള്ളിലാവുമ്പോ അട്ടേം കൂടുതലല്ലെ ആ. അപ്പൊ അട്ട കടിക്കും അതൊക്കെ മൊത്തത്തില് പേടി. പിന്നെന്താ പിന്നെ അങ്ങട് വേറെ ആൾക്കാര്ണ്ട് അപ്പൊ അവരും കൂടെ ധൈര്യം തന്നപ്പോ നമ്മള് നിന്ന്. അങ്ങനെ നിങ്ങള് വയനാടെവിടെ പോയത്.
വയനാട് ഞങ്ങളെന്താ പൂ പുത്തുമലയോ. അങ്ങനെ എന്തോ ഒരു സ്ഥലം പിന്നെന്താ. അങ്ങനെ രണ്ടൂന്ന് സ്ഥലങ്ങളിൽ പോയി. ആ ആ അവിടെ പോയില്ല അവിടെ ഇണ്ടന്നാണ്ട് പറഞ്ഞു പോയില്ല.
ആ അത് ഇതന്നെ അത്ച്ചാല് കൊറേ കേറാണ്ട്‌ മുകളിൽ. ഇങ്ങനെ കൊറേ കേറാണ്ട്. അങ്ങനെ. കൊറെ കേറി പോണം കേറാൻ വെയിക്കണം. ആ
ഇപ്പ ആ.
വെ കൊറച്ച് പറ്റ്ണ ആൾക്കാരാവണം ഒരുപാട് മേലക്ക്ങ്ങനെ കേറാണ്ട്. അങ്ങനെ പിന്നെ. പിന്നെ ഞങ്ങള് ഞങ്ങള് ഞങ്ങടെ കല്യാണം കയിഞ്ഞ സമയത്ത് അന്ന്. കുടുംബത്തിന്ന് എല്ലാരും കൂടിയിട്ട് ഒരു വട്ടം പോയിട്ടുണ്ട് അന്ന് കൊറച്ച് സ്ഥലങ്ങളിലൊക്കെ പക്ഷെ അന്ന് നല്ല. വെയിലുള്ള സമയാരുന്നു അപ്പൊ. എങ്ങട്ട് പോ എവിടെ പോയാലും വെയില് കൊള്ളണം അങ്ങനെയിരുന്നു. ന്നാലും അവിടെ എനിക്ക് കുറുവാദ്വീപ് കുറവാദ്വീപ് പോയിക്കണോ.
കുറുവാധീപ് പോയിരുന്നോ ആ ചെങ്ങാടത്തില് കൊണ്ടൊവില്യേ അവര്. ആ അങ്ങട് പോയിരുന്നോ അന്ന്ങ്ങള് പോയിട്ട്. ആ അവിടെ കുറുവാദ്വീപ് വന്ന് ത് നല്ല രസ. ച്ചാല് നമ്മളവര് അവരടെ ചെങ്ങാടത്തിൽ നമ്മളെകൊണ്ടോവാലെ മറ്റേ.
നമ്മളെ ആ ദിപിൽക്ക് കൊണ്ടോവും ആ ദ്വീപില് മൊത്തം ഇങ്ങനെ വെള്ളം ഒഴുകണ അരുവി പാറ. അതൊക്കെ തന്നെള്ളൂ പക്ഷേ. നല്ല രസ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസാണ്.
പ്രകൃതിയൊക്കെല്ലേ.
മ്മ്. അതൊക്കെ ഇഷ്ടോള്ളവർക്ക് ഇപ്പൊ ഈ വാഗമണ്ണൊക്കെ പോയ അങ്ങനെയാണിപ്പോ പ്രകൃതി ഇഷ്ടള്ളവർക്കാണ് കൂടുതൽ അല്ലാത ഇപ്പോപ്രത്യേകിച്ച്. ആഹ് പ്ര വാഗമണ്ണില് ഫുള്ള് ആ. ഫുള് കുന്നും ഇതൊക്കെ തന്നെയള്ളൂ മറ്റേ വാഗമണ്ണ് പോയാല അങ്ങടോ. കെലുങ്കുന് ഇങ്ങടോക്കിയാലും കുന്ന് വാഗമണ്ണ് പോയിണ്ടാ
ആ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്
ആ അവിടെ ഫുള്ള് കുന്നാലോ മുട്ടക്കുന്ന് അങ്ങനെ പിന്നെ എന്താണ് ആ അതൊക്കെ തന്നെല്ലേ പിന്നെ ആ പൈൻ മരങ്ങളുടെ ഒരു തോട്ടം പിന്നെ ആ ഇവിടെ കുട്ടികള് ചെറുതായി തന്നെ അവർക്ക് കൂടുതൽ ഇങ്ങത്തെ പാർക്കിൽ പോവാനെ അവർക്ക് എപ്പോഴും
ആ ല്ലേ
വലിയ കുട്ടികളാകുമ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പോവ ഫോട്ടോ എടുക്കുക അതൊക്കെ ഒരിത് ചെറിയ കുട്ടികൾക്ക് പിന്നെ അങ്ങനെല്ലല്ലോ അവർക്ക് എപ്പോഴും പാർക്കിൽ പോണം അതല്ലേ അവര് ണ്ട നിങ്ങള് മക്കള് ഇങ്ങനെ പറയോ എങ്ങടെലും കൊണ്ടോണം അങ്ങട് പോണം ഇങ്ങട് പോണം
ആ മകളു പറയും അ പോകാം പോകണംന്ന് ആ ഇതിന്റെ പണി കാരണ റിംങ്ങിന്റെ പണി കാരണം അതും കൂടി നോ
ആ വർക്ക് ഇണ്ടാവൂലേ
എന്റെ പോ
മൂത്താള് പിന്നെ പോവോ കൂട്ടുകാരായിറ്റൊക്കെ
ആമ്
മുത്താള് കൂട്ടുകരുടെ കൂടെ പോവാ
കൂട്ടുകാരുടെ കൂടെ പോ
കൂട്ടെ ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലല്ലെ കുട്ടികളൊക്കെ
അത ഉം
ഇപ്പ പിന്നെ കുട്ടികള് ഒറ്റക്കൊക്കെ പോവല്ലോ നമ്മള ആ എന്നാലും നമ്മളൊക്കെ സമയത്ത് പിന്നെ മ് അ ഞാനൊക്കെ പഠിക്കണ സമയത്ത് നമ്മളെ ഒരു അവസ്ഥയില് നിർത്തി പഠിപ്പിക്കാൻ തന്നെ വീട്ടാർക്ക് പേടിയാ ആ പിന്നെ അതുപോലെ പിന്നെ ആൺകുട്ടികളോ ഉണ്ടെങ്കി ക്ലാസ്സിന്ന് ടൂറ് പോണ്ട അങ്ങനെയൊക്കെല്ലാം പറയാ ഇപ്പൊ കുട്ടികള് എല്ലാരും അവര് കുഴപ്പ ഇല്ല നല്ലതാണ് അവര് എല്ലായിടത്തക്കും ഒറ്റ അങ്ങനെയൊക്കെ പോയി അവർക്കൊ ഒരു ധൈര്യം വരും
അപ്പൊ എന്താണ് ചെല കുട്ടികൾക്ക് അതൊന്നിനും ഇതുണ്ടാവില്ല ബസ്സിന് പോകാൻ പേടി അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവും ഇതിപ്പോ കൊഴപ്പൊന്നില്ല ഇങ്ങനെയൊക്കെ എന്താ ആക്കുമ്പഴല്ല അവർക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനൊരു ധൈര്യം ഒക്കെ ഉണ്ടാവുള്ളൂ
ചോറൊക്കെ കഴിച്ച
പിന്നെ വന്നോ ആ കഴിച്ചു ചോറിനിനെന്തോ അലെ അങ്ങനെ എന്തോ ഒരു മീന് അല പോലത്തെ ഒരു മീന്
ആ
ആ പിന്നെ മുരിങ്ങയില ഉപ്പേരി ഇണ്ടായിന്ന്
ആ
പിന്നെ ആ അതൊക്കെ തന്നെ പിന്നെ രാത്രിയാ ആകുമ്പോ ഞാൻ ചെലപ്പോഴേ ചോറ് കഴിക്കും പിന്നെ എന്തെ ലൊക്കെ നിങ്ങള് രാത്രിൽക്ക് ഇനി ഇണ്ടാക്കണോ ചെയ്യാ വേറെ ഇന്ന് അപ്പ ആ ചിലപ്പം കഴിക്കുള്ളൂ ചിലപ്പോ രാവിലൊക്കെ ഉണ്ടാവൂലേ ആ അല്ല ആ അപ്പൊ രാത്രിയും ചോറ്ന്നെ കഴിക്കാ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശീലണ്ടോ ആ ആ ആ കഴിക്കൂലേ അപ്പൊ ചപ്പാത്തില്ല ആ എന്തേലുമൊക്കെ ഇണ്ടാക്കണ്ടാവൂലേ
ഉം
ഉം രണ്ടു പേരല്ലേ ഇപ്പൊ ഇപ്പ മൂന്നാളും വീട്ടിലുണ്ട്ല്ലേ
ഇല്ല ഇല്ല ഒരാൾ അവിടെയാ -
ആ ആ ആ ആ ആള വിടെയിര്ന്ന്? എവിടെയിന്ന് പടി?
ബാംഗ്ലൂര്.
പഠിക്കണത് ഞാൻ മറന്നപോയി ആ ആ അതെല്ലേ. ആ ആ അടുത്തന്ന് കൂടെ കുട്ടികളൊക്കെ ണ്ടോ നിങ്ങളുടെ അടുത്തന്ന ങ്ങാനും? ആ പേരുണ്ടല്ലേ ആ അപ്പൊ വരാ റില്ലേ?
അപ്പ പെരുന്നാളിനൊരു ഒന്നര- രണ്ടു മാസത്തോളം ണ്ടായിരുന്നു വിടെ വാ നോമ്പിനെ വന്നിട്ട് പെരുന്നാൾ-
അതെലെ?
വലിയ പെരുന്നാളും കഴിഞ്ഞാ പോയത്.
ആ അത്രക്കെ കിട്ടോ?
അതെന്നാന്ന് വെച്ചാ അതെന്നാന്ന് വച്ചാ ഗ്യാസിന്റെ വിഷയം വന്നപ്പോഴേ അവിടെ. ഹോസ്റ്റൽ അടച്ചു ഗ്യാസ്ല്ലാതെ. അപ്പൊ ഓൺലൈനക്കിയായിരുന്നു ഉം അല്ലെങ്കി വലിയ പെനയൊന്നുംല്ല. ഭക്ഷണൊന്നും എപ്പഴും സാമ്പാറാ എപ്പ വിളിച്ചാലും സാമ്പാറാ.
വീട്ടീത്തെ ഭക്ഷണത്തിന്റെ വിലവൻ-
അതെ അതെ ഇവിടെ വരുമ്പോ സാമ്പാർന്ന് കേട്ടാ അവന്നടുത്ത് എറിയും. ആ അങ്ങനെയുള്ള ആളാണ്.
അവിടുന്ന് സാമ്പാർ ഒന്ന് പടുത്തിട്ട് ഇങ്ങോട്ട് വന്നന്നിട്ട് ഇവിടെ സാമ്പാറാ ചോയിക്കില്ലേ.? മ് ഇല്ല ആ പക്ഷെ - ഇപ്പത്തെ കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്ക അത്രയും താണ് അവരീ പുറത്തനിന്നൊക്കെ കഴിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ.
രണ്ടു ദിവസവും മൂന്നു ദിവസം ഒക്കെ കടുമ്പോ ഞങ്ങള് കാശ് ഇട്ട് കൊടുക്കും എന്തേലും പുറത്തുന്ന് കഴിച്ചോളാം പറഞ്ഞ്
പുറത്തുന്ന് ആ പിന്നെ അവർക്ക് ഏറെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇഷ്ട. തും ന്യൂഡിൽസും- അങ്ങനെയുള്ളതൊക്കെല്ലേ കൂടുതല് മറ്റേതൊക്കെ കഴിക്കണേക്കാളും കൂടുതല് അവര് ഇതെല്ലാം കഴിക്ക.
അതെ.
ആ
ഇനിയിപ്പോ ഒരു വർഷം കൂടി ണ്ട് അത കൂടെ കഴിഞ്ഞ-
ആ കഴിഞ്ഞ പിന്ന പിന്നെതിന് കയറണ്ടേ? പ്രാക്ടീസിന്.
കേറണം ഹോസ്പിറ്റലില് കേറണം.
ഇഷ്ടായിട്ടാണോന് നയ്‌സിങ്ങിന് പോയത് ആ ആ- ശരി ശരി.